ഹലോ? ഹലോ? ഹലോ? ഹലോ പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ കേക്കുന്നുണ്ട് പറഞ്ഞോളൂ.
ഹലോ?
ഹലോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേക്കുന്നുണ്ട്.
അപ്പം എന്താണ് സോഷ്യൽ മീഡ മൊബൈൽ ഫോണൊക്കെ നന്നായിട്ട് ഉപയോഗിക്ക്ണ ആളാണോ?
ഇല്ല ഞാൻ അങ്ങൻ എങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങള് ഒന്നും ഞ്ഞാൽ ഇപ്പ ചെറുതായിട്ട് അങ്ങനെ നമ്മള്. എപോയങ്കിലും ടെലിവിഷനുകളില് എങ്ങനെ കാണും. ടി വിയിൽ വരുന്ന വാർത്തകൾ കാണും. പിന്നെ വർത്തമാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ. കൂടി കൂടുതലങ്ങനെ സമയം ചെലവഴിക്കാറില്ല. അങ്ങനെ സമയവും നമുക്ക് നഷ്ടവും നമ്മുടെ ഭാവി നമുക്ക് ആ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. ഇതിനെ അടിമപ്പെട്ടുകൊണ്ടിരുന്നാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട്. ഞാനങ്ങനെ മൊബൈൽ ഫോണുകൾ എന്ന് പറഞ്ഞത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളു.
ഓക്കെ ഉം
ഇങ്ങനെ ഇയാൾ ഉപയോഗിക്കാറുണ്ടോ മൊബൈൽ ഫോണുകള് അമിതമായിട്ട് ഉപയോഗിക്കാറുണ്ടോ
ആഹ് മൊ അമിതമായിട്ട്ന്ന് പറയാൻ പറ്റുല ഉപയോഗിക്കാറുണ്ട് ഏഹ് കൂടുതൽ ട സമയം ഉപയോഗിക്കാറുണ്ട് അത് കൊറച്ച് വരണംന്നാണ് എന്റെ ആഗ്രഹം അത് ചേലെപ്പം സാധിക്കത്തില്ല കുറേ നാളായിപ്പ ഇങ്ങനെ വീട്ടില് വെറുതെ ഇരിക്കണൊണ്ട് ഫോണല്ലാത് വേറൊന്നും ഇല്ലാത്തോണ്ട് അങ്ങനെ ചെയ്യും നോക്കികൊണ്ടിരിക്കും
ഉം ഉം ഉം ഉം നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ നമ്മളതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതീന്ന് നമ്മളെ പിന്തിരിപ്പിച്ച്ച് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മൊബൈൽ ഫോണ്
അതെ അതെ മൊബൈൽ ഫോണില് എന്തിനാണ് കൂടുതലും ന്യൂസ് കാണാനാണോ ഉപയോഗിക്കാറ്
അതെ ന്യൂസ് ഞാന് ഈ വാർത്താ ചാനലുകൾ കൂടുതലും ഞാന് ഏഷ്യാനെറ്റ് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ഇങ്ങനെയുള്ള ചാനലുകളിലെ വാർത്തകൾ കാണാനാണ് ഞാന് കൂടുതലും ഉപയോഗിക്കാറുള്ള
ആഹ് ഓക്കെ
എങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ എങ്ങനെയുള്ള വസ്തുക്കൾക്കാണ് ഉപയോഗിക്കുള്ളത്
ഞാന് ഇങ്ങനെ സിനിമ കാണാൻ ഉപയോഗിക്കും അങ്ങനെ നമ്മള് കാണാൻ ഇങ്ങനത്തെ സംഭവങ്ങള് സീരീസൊക്കെ കാണാനാണ് കൂടുതൽ ഉപയോഗിക്കാറ്
ഓഹ് ശെരി ആഹ്
കൂടുതലും നമ്മള് ഇൻസ്റ്റഗ്രാമാണ് ഏറ്റവും കൂടുതല് ഉപയോഗിക്കണ ആപ്പ് അതാണ് നമ്മൾ അതില് വലയപ്പെടുത്തുന്നത് നമ്മളത് റീൽസ് കണ്ടൊണ്ടിരുന്നാ വീണ്ടും വീണ്ടും കാണാനുള്ളൊരു ത്വര കൂടിക്കൊണ്ടിരിക്കും
അത് എത്രയും പെട്ടെന്ന് ആ പ്രവണത മാറ്റിയെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നോടിത് പല ആളുകളും സംസാരിച്ചിട്ടുണ്ട് അവർക്ക് കുറെ ആളുകൾക്കൊക്കെ ഇതിൽ നിന്ന് പിന്തിരിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ഭാവിയിൽ നമുക്ക് ദോഷകരമായി ബാധിക്കും നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല നമ്മളതിൽ തന്നെ വ്യാപൃതരായിട്ടിരുന്നി റ്റുണ്ടെങ്കിൽ നമ്മുടെ ഭാവി ജീവിതം വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് മാറും
ആഹ് തീർച്ചയായും
അപ്പം ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങ ഇപ്പ നമുക്ക് എല്ലാം നമുക്ക് നല്ല കാര്യങ്ങൾക്കു തന്നെയാണ് ഇന്റർനെറ്റ് പോലും ഇന്റർനെറ്റ് ഇവിടെ വന്ന ശേഷമാണ് നമുക്ക് നമ്മുടെ ഇവിടെയി രിക്കുന്ന കേരളത്തിലിരിക്കുന്ന നമ്മക്ക് അവിടെ അങ്ങ് അമേരിക്കയിലിരിക്കുന്ന ആളുകളോട് നമുക്ക് സംവാദിക്കാൻ കഴിയുന്നതൊക്കെ ഏറ്റവും നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് അതിന്റേതായിട്ടുള്ള ഒരു പരിമിതിക്കുള്ളിൽ തന്നെ ഇരുന്ന് നമ്മളത് നമ്മളതിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കൂടുതൽ അതായി കഴിഞ്ഞാൽ നമ്മളൊരു ചൊല്ലു പറയുന്ന തന്നെ പറയൂല്ലോ അധികമായാൽ അമൃതും വിഷം എന്നുള്ളൊരു ചൊല്ലുണ്ട്. നമ്മളൊരു കാര്യത്തിന് നമ്മൾ കൂടുതൽ അടിമപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഭാവിയിൽ നമുക്ക് ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കുന്നതിന് ഒരു സംശയമില്ല.
ആഹ് അതെ. എന്താ ശരിയാണ് പറഞ്ഞത്. മൊബൈൽ ഫോണിന്റെ അത് കൊറക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ നടക്കണം നട തക് നടപ്പിക്കണം. ഉപയോഗം കൊറക്കാന്. പിന്നാ ഏറ്റവും കൂടുതല് ഉപയോഗിക്കുന്ന ആപ്പ്? ക്ക് ന്യൂ യൂട്യൂബാണോ ന്യൂസൊക്കെ കാണാൻ ഉപയോഗിക്കാറ്
അതെ ഞാൻ ആകെ യൂട്യൂബ് മാ മാത്രമേ ഞാന് ഈ സോഷ്യൽ മീഡിയ എന്നറിയപ്പെടുന്ന സാമൂഹ്യ മാധ്യമത്തില് യൂട്യൂബ് മാത്രമല്ല ഞാൻ പിന്നെ ഏറ്റവും കൂടുതല് ചാനലുകളെ ന്യൂസ് ചാനലുകളും കാണും അതേപോൽ തന്നെ പിന്നെ ഞാന് വീക്ഷിക്കാറുള്ളത് ഒരേ ഒര് കാര്യം എനിക്ക് പാട്ടുകളോട് വളരെ താപര്യമുള്ളതോണ്ട് പഴേ കാല ചലച്ചിത്ര ഗാനങ്ങളും ഏ ഏം ഉം പൈന് സ്ർ ക ആ സാറിന്റെ കാലത്തുള്ള ആ ഒരു കാലത്തെ മധുരമായിട്ടുള്ള ഓർമ കൊണ്ട് അവസാനിച്ചിട്ടുള്ള ആ ഒരു മാർത്തിന് ആ ഒരു കാര്യത്തിനു മാത്രമേ ഞാന് ഈ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കാറുള്ളു ആ ഫേസ്ബുക്കോ അല്ലെങ്കി ഇൻ ഇൻസ്റ്റഗ്രാമോ പോലുള്ള ഇങ്ങനുള്ള ആളുകളെ വഴിതെറ്റിക്കുന്ന അങ്ങനുള്ള ആപ്പുകൾ ഞാൻ കാണുകയേ ഇല്ല അതിനോട് ഞാൻ ഒരു താല്പരൃം കാണിക്കാറുമില്ല.
അതെ അത അതാ നല്ലത്. പിന്നെ ഓൺലൈൻ ഇന്റർനെറ്റ് മുഖേന ഓൺലൈൻ ബിസിനസ്സ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ?
ഇല്ല ബിസിനസ് ആയിട്ടൊന്നും ഞാൻ അങ്ങനെ അങ്ങനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പ എനിക്ക് എനിക്ക് കൂടുതൽ ഇങ്ങനുള്ള നമക്ക് ആന്ധ്രാപ്രദേശ്- ദേശീയ തരത്തിലുള്ളതും ദേശീയ തലത്തിലുള്ള വാർത്തകൾ കാണാനുള്ള നമുക്ക് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചും യുദ്ധങ്ങളുടെ ഇപ്പ കരുതികളെ കുറിച്ചും യുദ്ധങ്ങൾ ഓരൊ രാജ്യങ്ങളിലുണ്ടാകുന്ന ഉണ്ടാവുന്ന വിപത്ത് കുറച്ച്മൊക്കെ അറിയാനായിട്ടുള്ള ആ ഒരു താല്പര്യം ഉള്ളു നമുക്കത് എന്താണത് ഓരോ ജനതക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നന്ന് അറിയാൻ വേണ്ടി മാത്രം യൂട്യൂബ് പോലുള്ള ആ ഒരു ആപ്പിൽ മാത്രമേ ഞാൻ ഇരി ഇരിക്കാറുള്ളൂ അത് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. നല്ലൊരു ഞാന് ആട്ട്ള്ള ഒരാൾക്കും ഞാൻ ശ്രദ്ധ കൊടുക്കാറുമില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ട് മറ്റേ ഫേസ് ബുക്ക് പോലെയുള്ളയ ഫേസ്ബുക്ക്‌ വലൃ കുഴപ്പൊന്നുല്ല പക്ഷേ നമുക്ക് റീൽസ് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് അടിമ പെടുമെന്നതിന് ഒരു സംശയവുമില്ല.
ഉം ഇല്ല. അത് നമ്മള് ഇപ്പം അനുഭവിച്ചോണ്ടിരിക്കാണ് നമ്മള് റീൽസാണ് കൂടുതൽ കാണാറ്. അപ്പൊ അതി അതീന്ന് ഒരിക്കലും മോചനം കിട്ടും തോന്നണില്ല അത് രണ്ടെണ്ണം കണ്ടാ പിന്നെ അടുത്തത് കാണന്ള്ള ക്യൂരിയോസിറ്റി ആണ്. എന്താണ്‌ അടുത്തത് വെരാൻ പോണത് എന്ന്ള്ളെ
അപ്പന്തായാലും അതിന്ന് പിന്തിരിഞ്ഞ് മാറെണ്ടെ അത്യാവശ്യമാണ്.
ആഹ്
ഇല്ലെങ്കിലത് ഭാവി ജീവിതത്തിന് വളരെയേറെ ബ ബുദ്ധിമുട്ടിയും അല്ലെങ്കിൽ നമ്മക്കത്. നമ്മടെ ഭാവി തന്നെ അവതാളത്തിലാകുന്നൊരു കാര്യമാണ്. ഇൻസ്റ്റഗ്രാം പോലുള്ള. ആപ്പുകളിൽ കേറിക്കഴിഞ്ഞാൽ
ആഹ് ഓക്കെ. പിന്നെ ഇങ്ങനെ ഈ അമിതമായി ഫോൺ ഉപയോഗിച്ചാൽ നമ്മുക്ക് ഓർമ്മ ശക്തി കൊറെയും അങ്ങനെയെക്കെ പറഞ്ഞ. കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ശെരിയാണല്ലൊലെ.
അയ്യോ അത് വളരെ ശരിയാണ്. ഈ ഫോണിന്റെ അമിതമായിട്ടൊരു ഉപയോഗം നമ്മെടെ ബ്രെയിനെ നമ്മടെ തലച്ചോറിനെ ബാധിച്ച്. ഇതിൽ നിന്ന് വെരുന്ന റേഡിയേഷൻ തരംഗങ്ങൾ നമ്മെടെ. ഏഹ് ഹൃദയത്തിനെയും ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും ബാധിച്ച്. നമ്മെക്ക് കാലാന്തരത്തിൽ ക്യാൻസർ പോലുള്ളവരെ അത്രെയുമുള്ള മാരകമായ അസുഖങ്ങൾ, ഇതിന്റെ റേഡിയേഷനിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന്. പഠന ഗവേഷണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
ആഹ് കേട്ടിട്ടൊണ്ട്.
എന്തിനേറെ കൂടുതൽ പറയുന്നു. നമ്മൾ കിടക്ക്ന്ന സമയത്ത് നമ്മെടെ കിടക്കയിൽ നമ്മെടെ ബെഡിൽ പോലും. ഈ മൊബൈൽ ഫോണ് എത്രാേ കിലോമീറ്റർ അകലം മാത്രമേ വെക്കാൻ പാടൊള്ളൂന്നുള്ള പുതിയ ഗവേഷണങ്ങൾ. പറഞ്ഞിട്ടുണ്ട്. അത് അതിന്നുള്ള റേഡിയേഷൻ തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് രാത്രി. സമയങ്ങൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ. ക്യാൻസർ പോലുള്ള മാരക് അസുഖങ്ങൾ ഉണ്ടാവാൻ. വളരെ വളരെ ശ ശതമാനം കൂടുതലാണ്.
ഉം ഞങ്ങളും രാത്രി രാത്രി അങ്ങനെ ഫോണ് ഉപയോഗിക്കാറില്ല. പക്ഷെ ഉപയോഗിക്കുന്നവര്ണ്ട്. നമ്മള് മൂന്ന് മണി നാല് മണിയൊക്കെ ശേസ് അതിന് ശേഷേ ഒറങ്ങുള്ളു. അതുവരെ മൊബൈലും കണ്ടിരുന്നിട്ട്. അങ്ങള് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെയെക്കെ?
അപ്പ അതൊക്കെ വളരെ വളരെ പ്രശ്നത്തിലേക്ക് മാറുന്ന രു സംഭവം ആണ്.
ആഹ്
അപ്പം കഴിവതും നമ്മെള് ഇങ്ങനെ ഉള്ളൊരു. ഉം മൊബൈല് എന്ന് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമുക്കൊരു പരിമിതി അല്ലെങ്കിൽ അതിനൊരു പരിധി ഒരു പരിധി വെച്ചിട്ട് മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടു. അത് പുരുഷൻ ആയാലും സ്ത്രീ ആയാലും ഇത് കാലാന്തരത്തിൽ നമ്മക്ക് തീർച്ചയായും നമക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും മാരകമായ അസു ഖങ്ങൾ നമുക്കുണ്ടാകുമെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല.
അതെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അഡ്വന്റേജ് സയഡ്വന്റേജും ഒണ്ടല്ലോ. നമ്മെള്. മൊബൈൽ ഉപയോഗിക്കുന്നതില് അഡ്വവൻറ്റേജും ഇണ്ട്. അതേപോലെ കൂടുതലായിട്ട് ഡിസ്ഡ്വാന്റേജസും കാണ് ണൊണ്ട്.
അതെ മെറിറ്റ്സും ഡീമെറിറ്റ്സും രണ്ടും ഇതിന്റെ രണ്ട് ഭാഗങ്ങളല്ലെ.
അതെ ഹലൊ.
എന്തണ്. കൂടുതല് നമുക്ക് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ നമുക്ക് നമ്മുടെ വളർന്ന് തലമുറയോട് നമ്മക്ക് പറയാൻ കൂടുതൽ സമയം നമുക്ക് നമുക്കല്ലെങ്കിൽ നമുക്ക് പഠന പഠന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പാഠ്യേതര വിഷയങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നമുക്ക് എടുക്ക ഇപ്പയിരുന്നാൽ ഗൂഗിൾ മീറ്റ് ഗൂഗിൾ ക്ലാസുകളൊക്കെ നമ്മക്ക് അങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസുകൾ നമ്മക്ക് നമ്മൾ അതിൽ നമ്മക്ക് പ്രവേശിച്ച് ക്ലാസുകൾ നമ്മക്ക് വീക്ഷിക്ക് നും അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോട്ടായിട്ട് എഴുതിയെടുക്കാനും അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായി നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ മു നമ്മള് മൊബൈൽ ഫോണിനകത്ത് അടമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് എല്ലാ തരത്തിലും നമ്മുടെ ഭാവിജീവിതത്തെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും
ആഹ് ആഹ് എന്നാ ഓക്കെ ബൈ ശരി വെക്കട്ടോ